ഹലോ ഹ കേക്കാ മോടി
ആഹ് കേക്കാ പറഞ്ഞോടി
എടി നീഎഴുതിയന്തായി.
എഴുതി ഒന്നും ആയില്ല ഞാൻ അതും കൂടെ ചോദിക്കാനായിട്ടായിരുന്നത് എന്തൊക്കെ എഴതാൻ്റല്ല്യേ
ഞാനുയൊന്നു എഴുത തൊടങ്ങി പക്ഷെ ഒരെണ്ണം എങ്ങാണ്ടോ ഞാൻഎഴുതി അഞ്ചണ്ണന്തൊ ഇല്ലേ
അഞ്ചണ്ണം
നീ ഒന്നും തുടങ്ങീല്ലേ
ഹോസ്പിറ്റൽ
യ്യോ വോയിസ് ബ്രേക്കാണെന്ന് തോന്നുന്നു
പ്രേതാണോ ഇപ്പഴോ
ആഹ് ഇപ്പശരിയായി
ഓഫ് ഇതാരാ ഇതിൻ്റകത്ത് വെച്ചത്
വീണ്ടും ബ്രേക്കാവുന്നു
ഇപ്പഴോ
ഒക്കെ അന്ന സംസാരിച്ചേ
ഇപ്പം ഓക്കെണോ
ആഹ് ഇപ്പം കുഴപ്പില്ല
പ്പ ഈ കേസ് സ്റ്റഡിതെല്ലാം ഇങ്ങനെ നിക്കുവാ എന്ത്യ്യണോന്ന്അറിയൻ വയ്യ
കൊറെേണ്ടല്ലേത് എത്ര പേ
ആഹ് കൊറേ ഉണ്ട്
ഞാനും വെറു ഇട്രാനൈൽ മാത്രെഴുതിയോളു
ആണോ ആഹ് നിമറ്റേ എസ് എൻ എക്ക് പോയോണ്ടൊന്നും എഴുതാൻ പറ്റില്ലാല്ലേ
ഇല്ല ഇല്ലാ ഇനി നാളെ പോയി ഒരൊണ്ണെങ്കിലും നാളെ വെക്കണം ഒരൊണ്ണങ്കിലും
ഓക്കെ ഓക്കേ
നീ പിന്നെ വേറെ ഏതാ ഇപ്പൊ ഏതെയ്തണം
ഇപ്പൊ ഞാൻ ആന്റിനീറ്റിൽ കേസ്റ്റഡി എഴുതുന്നേ എന്തൊക്കെയതിലെഴുതാനുള്ളേ
കേസ്റ്റടിയാ ഞാൻ അതേയ്തീല അതിനകത്ത് ഞാ ഞാൻ വേറൊരാൾ ചോദിച്ചപ്പോഴത്തേക്കും അതിനകത്ത് മറ്റേ അനാറ്റമിയും ഫിസിയോളജിയും അതെല്ലാം വേണം പക്ഷെ എന്ന നിനക്ക് നോ ആ നോർമൽ നോർമൽ ഡെലിവറി യങ്ങനെന്തൊക്കെയോയുണ്ട് അങ്ങനെ ആന്റിനറ്റിൽ കേർയെഴുതാണ്ട് അങ്ങനെ കൊറെഴുതാനുണ്ടതിനകത്ത് ഇഷ്ടംപോലൊണ്ട് പിന്നെ പിന്നെ കെയർപ്ലാൻ പിന്നെ ഹിസ്ട്രീ ഹിസ്ട്രീ എന്ന ഒരു സമയെടുക്കും
ശെരിയാകും
അത്യാവശ്യം നല്ല ലെങ്ത്ണ്ട് ആന്റിനെറ്റല് പോസ്നെറ്റലും അങ്ങനന്നെ
ഓക്കെ ഓക്ക
ഞാൻ പിന്നെ വിചാരിച്ച് കെയർ പ്ലാൻ ഇരുന്നഎഴുതാ അതാവുമ്പം കുറച്ചു സമയം മതിയല്ലോ പെട്ടെന്ന് തീരുവല്ലോ
ആഹ്
അങ്ങനെ ഞാൻ ഇന്ന് ന്യൂ എന്താടി
ആഹ് ഇപ്പൊഴുതിക്കൊണ്ടിരിക്കുന്നു
ഞാൻ തുടങ്ങിയതേള്ളൂ ഞാൻ ഇപ്പ എണീറ്റ് ഇപ്പ തുടങ്ങാൻപോണതേയുള്ളു
ഓഹ് ഓഹ് ഓക്കേ ഓക്കേ
നിന്റെല് മറ്റേ കെയർ പ്ലാൻ എന്തേലും ഉണ്ടെങ്കി, ഒന്ന് എനക്ക് അയച്ച് തരണേ.
ആഹ് അയച്ച് തരാം അയച്ച് തരാം കെയർപ്ലാൻ അല്ലേ ഇതെല്ലാം എല്ലാരേം കെയർപ്ലാനും കേസ്റ്റഡിയും ഇട്രാനെറ്റൽ കേസ്റ്റഡിയും എല്ലാം എന്റെ കയ്യിൽ കിടപ്പുണ്ട് ഫോട്ടോസ് പക്ഷെ എന്തുവാ ആ ഞാൻ ഒന്നും എഴുതിയിട്ടില്ല ഇതെല്ലായിനി എഴുതണം അതാണെങ്കിൽ മാം ഭയങ്കര ചീത്ത വിളിയാ നല്ല വഴക്കു പറയുന്നുണ്ട്
ആഹ് പെട്ടെന്ന് തന്നെ എഴുതി വെക്കാം പക്ഷെ നാളെ എല്ലാം സബ്മിറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്
ആഹ് നാളെയെല്ലാം സബ്മിറ്റ് ചെയ്യണന്നാ പറ
എന്തരാവോ എന്തോ പിന്നെ കറക്ഷനും ഉണ്ട് എനിക്ക് കൊറെ അത്യാവശ്യം നല്ല കറശനുണ്ട്
ഓ ഞാനൊരു കാര്യം ചോദിക്കട്ടേ പോസ്റ്റിനേറ്റലിനകത്തെ മറ്റേ ഇത് ഇതിനെ പറ്റിയൊക്കെ എഴുതണോ പ്ലാസന്റാ അങ്ങനെ എന്തെങ്കിലും
പക്ഷെ പോസ്റ്റ്നേറ്റിലും അത്യാവശ്യം നല്ല കൊറെേ ഉണ്ട് എഴുതാൻ
ഓക്കെ ഓക്കേ ആഹ
ഞാനും അതാണ് നോക്കുന്ന പോസ്റ്റ്നേറ്റല്ലാം എഴുതി വെക്കണ്ടേ അതല്ലേ ആദ്യം വെക്കാനുള്ളത്
ഓ അങ്ങനെയ ഉണ്ടല്ലേ
ഓ അത് പ്രസന്റ് ചെയ്യാനുള്ളതല്ലേ
ആണോ
അഞ്ചെണ്ണം എഴുതി കഴിഞ്ഞിട്ട് വേണം അടുത്തത് എഴുതാൻ ചൈൽഡ്
ശരി ചൈൽഡ് പക്ഷേ വലിയ ഇതില്ല എഴുതാൻ ആ ഒരു കെയർ പ്ലാനും അങ്ങനെയൊക്കെ ഉള്ളു ഒരു കെയർപ്ലാന് മൂന്ന് കെ എം സി അത്രയൊക്കെ ഉള്ളു
അത് തീരുവായിരിക്കും അല്ലേ
ആഹ്
പക്ഷെ ഇതിലാ
അത് അത് മാത്രല്ലാ ആ അത് മാത്രല്ല നമ്മള് എൻ ഐ സി പോയാൽ മാത്രമേ നമുക്ക് എഴുതാനും പറ്റത്തുള്ളൂ ഈ കേസുകളെല്ലാം എടുക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല
ഓ അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്യണം അവസാനമാണ് കിട്ടുന്നതെങ്കി
ആഹ് അവസാനം കിട്ടുന്നെങ്കിൽ അവസാന എഴുതി വച്ചാൽ മതി എല്ലാരും അവസാനം ഇപ്പം മറ്റേ ചൈൽഡ് നിന്നവരെല്ലാം ഇന്നലെയായിട്ട് എഴുതി വെച്ചത് അതല്ല അതുകൊണ്ട് സമയമുണ്ട് ഈ ഓബിജി എഴുതാൻ വേണ്ടിട്ട്
അപ്പം കൊഴപ്പവില്ല എന്നാലും നാളെയെല്ലാം വെക്കാൻ പറഞ്ഞേക്കണണ്ട് ഒരു ടെൻഷൻ..
എസ്സനേക്ക് പോയോണ്ടല്ലേ അല്ലാതെ മനപ്പൂർവം എഴുതി വെക്കാതിരുന്നതല്ലല്ലോ
അത് ശരിയാണ് ഇന്നെന്തായാലും രണ്ടെണ്ണം ഞാൻ എഴുതി തീർക്കും എഴു തീർക്കണം രണ്ട് കെയർ പ്ലാൻ
ആഹ് ആഹ് കെയർപ്ലാൻ കെയർപ്ലാൻ പെട്ടെന്ന് തീരും കേസ്റ്റടി നീങ്ങത്തില്ല അതാ പ്രശ്നം
കേസ്റ്റഡി ഇട്രാനെറ്റില് നീ എഴുതി വെച്ചായിരുന്ന
ആ ഇൻട്രാനേറ്റിൽ ഞാൻ എഴുതിയായിരുന്നു
അതില് കറശൻ എന്തൊക്കെ ഉണ്ട്
എന്തായാലും എനിക്ക് ഇത് വരെ കിട്ടിയിട്ടില്ല വച്ചതേ ഉള്ളൂ വെച്ച സധനങ്ങളൊക്കെ ആകെ പോസ് മാത്രമേ തിരിച്ചു തന്നോളൂ പ്രസെന്റ് ചെയ്യാനള്ളതോണ്ട് വേറൊരു സാധനവും തിരിച്ചു തന്നിട്ടില്ല
ഓ എനിക്ക് ഇൻട്രാനേറ്റിനകത്ത് അത്യാവശ്യം നല്ല കറക്ഷൻ ഉണ്ട് എന്തൊക്കെയോ മറ്റേ അനാട്ടമി ഫിസിയോളജി ഒക്കെ ഇല്ലേ അത് ടെക്സ്റ്റിനതെന്തോ ഒക്കെ തെറ്റായിരുന്നു അങ്ങനെന്തോ
പഷേ ഇത് ഇത് തിരിച്ച് കിട്ടിയത് നിനക്ക് എഴുതാൻ തരായി തരായിരുന്നു
ശരിയാണ് പക്ഷെ ഇനിയിപ്പം കൊഴപ്പില്ല അതിനകത്തുള്ള കറക്ഷൻസ് എന്താണെന്ന് നോക്കിട്ട് അങ്ങ് ചെയ്തങ്ങ് കൊടുക്കാന്നാളെ പക്ഷെ കൊറേ പേർക്കൊക്കെ നല്ല കറശനുണ്ടായിരുന്നു ഒരുപാട് കറശനുണ്ട്
ആണോ
ഉം ഈ കറക്ഷൻ തരാതെ അങ്ങ് ചെക്ക് ചെയ്ത് മാർക്കിട്ട് തന്നിരുന്നെങ്കി കൊള്ളാരുന്നു
അത് ലിനിമാംമായൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല.
ഹോ ഇപ്പൊ നമ്മള് എത്ര ടെക്സ്റ്റ് റെഫർ ചെയ്തെന്നറിയാവോ ആ അനാട്ടമി ഫിസിയോളജി ഒക്കെ എഴുതുന്നത്. എത്ര ടെക്സ്റ്റ്
പഴയേ നമ്മളെ ഫസ് ഫസ് സെമ്മിലെ ടെക്സിനെ ഇതുവരെ ഇങ്ങനെ ഞാൻ നോക്കിയിട്ടില്ല ആ ടെക്സ്റ്റ് ഒക്കെ ഞാൻ ഇപ്പ റഫർ ചെയ്യുന്നൊ
അനാട്ടമി അല്ലേ
ആഹ് അനാട്ടമി ഫിസിയോളജിക്ക് പഷെ ഒത്തിരി അനാട്ടമി ഫിസിയോളജി ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് വേണ് പിന്നെ അതേപോലെ തന്നെ ലിനു മാമിനാണെങ്കിൽ ഡ്രഗ് ഫയല് വേണ്ട ഷെറിൻമാമിന് പക്ഷെ ഡ്രക്ഫയലൊക്കെ വേണം.
ആഹ് നമുക്ക് അതൊന്നും മാം പറഞ്ഞില്ല ഡ്രഗ് ഫൈലിനെ പറ്റി അത് ഞാൻ ആലോയിച്ച് കറഷനത്ത് ഇന്ന് ഇട്ടിട്ടില്ലായിരുന്ന്
ഓഹ് ഓഹ്
മറ്റേ ഗ്രാഫ് നീ വെച്ച് കൊടുത്തോ?
ഇല്ല വെച്ചില്ല ഞാൻ വെച്ചേന് ശേഷാണ് അറിയുന്നത് ഇങ്ങനെ ഗ്രാഫ് വേണോന്ന്
ആ കറക്ഷന്റെ കൂടെ അത് എഴുതിട്ടുണ്ടായിരുന്നു ഗ്രാഫ് ഇങ്ങനെ വെക്കണോന്ന് അപ്പൊ ഞാൻ ഗ്രാഫ് പ്പ എങ്ങനെ പ്രിന്റ് എടുക്കുവന്ന് പറഞ്ഞിരിക്കായിരുന്നു.
ഓഹ് ഓഹ് അപ്പൊ ഞാനാണെങ്കി വെ ച്ചേന് ശേഷ അറിയുന്നെ ഇങ്ങനെ ഗ്രാഫ് ഇങ്ങനെ വേണംന്ന് പിന്നെ എന്തോചെയ്യാപ ച്ച് കഴിഞ്ഞാരു
റെക്കോർഡ് എന്തെരായി?
റെക്കോർഡ് പത്ത് ആന്റനേറ്റില് എഴുതി പിന്നെ നാല് പോസ്നെറ്റിൽ എഴുതി പിന്നെ രണ്ട് ഇന്ട്രാനെറ്റിലും എ
പക്ഷേ ഞാനിവിടെ അതുപോലും ആയില്ല റെക്കോർഡും കെടക്കുവാ
ഇതന്ന് ആഹ് ഇതന്ന് ഷെറിൻമാംണെങ്കിലേ വഴക്ക് പറഞ്ഞാരുന്നു ഒന്നും എഴുതാത്തതിന് നല്ലത് കിട്ടി
ഓഹ് അങ്ങനെ എഴുതിയതാ
ആഹ്
ഇതും ഈ റെക്കോർഡും എനിക്ക് നാളെ വെക്കണം അതും കൂടി ഒന്ന് എഴുതണം എല്ലാ ഒണ്ട് ഇനി എക്സാം ഉണ്ട എക്സാം ഉണ്ടോന്ന് അറിയത്തില്ല നാളെ ഇനി ഒന്നും പറഞ്ഞില്ല.
ഓഹ്
ഞാൻ എഴുതിയില്ലല്ലോ
ഓഹ് ശരിയാണ്
ഇനി റെക്കോർഡ് എഴുതണം കേർ പ്ലാനും കേസ്റ്റഡിയും എല്ലാം എഴുതണം. എന്ന് ഞാൻ ഇന്ന് കെടക്കുവോ എന്തോ
തീരും പേ വെഷമിക്കണ്ട എല്ലാം തീരും പെട്ടെന്ന്
നിന്റെ കേ കേസിന്റെ എത്ര പേജുണ്ട്
കേസ് സ്റ്റഡിഒത്തിരി എനിക്ക് പക്ഷെ ഏറ്റവും കൂടുതൽ വന്ന ആന്റിനേറ്റ കേസ് സ്റ്റഡിആയിനു ഇന്റർനെറ്റിനേക്കാൾ
ഓഹ് സീനിയർന്റെ കൈയിലുണ്ടല്ലേ
ആഹ് പിന്നല്ലേ എനക്ക്ഫോട്ടോ കിട്ടിട് അപ്സൽ അയച്ചു തന്നാരുന്നു.
ഓഹ് അങ്ങനെ ഓക്കെ ഓക്കെ അ റഫർ ചെയത് ഉം നീ അതൊക്കെ ഇരുന്നിട്ട് ആ് നാട്ടമി ഫിസോളജിന്ന് എഴുതി തീർന്നാ അത്രയും നല്ലത് ആദ്യമേ അങ്ങ ഴുതിയാൽ മതിയായിരുന്നല്ലേ. ആഹ് നാട്ടമിയൊക്ക
അല്ലെ ന ഭഗ
അല്ലാ ക്ലാസ്സില് ചുമ്മാരുന്ന സമയത്തൊക്കെ ഇങ്ങ് എഴുതാനുള്ളതായിരുന്നു അപ്പ അങ്ങ് തീർന്ന തനെ
ആഹ് അതു ശരിയാണ് സത്യ
എന്തായാലും ഞാൻ ഇനിയിരുന്ന് എഴുതട്ട് ഇന്ന് രണ്ട് കെയർ പ്ലാനെങ്കില എനിക്ക തീർത്ത ട്ട് വേണം ഒന്ന് ബാക്കി മറ്റത് തുടങ്ങാൻ
ആനാളെപ്പല ഇനവവനെ കൊണ്ട് വെക്കോ.
ഓ നാളെ വെക്കാം വൈകിട്ട കൊണ്ട് വെക്കാം
ആ ഹ് ഉ എന്ന പക്ഷോ ശരി എടിയ ക്കെ
എന്ന പിന്നെ എയ്തട്ട് ഓക്കെ ഓക്കെ